ഹലോ ഹലോ ആഹ് ഇല്ല കെടന്നില്ല ഫുഡൊക്കെ കഴിച്ച് അവടെ ഇച്ചിര നേരം ടി വി ഒക്കെ കണ്ടിരിക്കുവാര്ന്നു
ആഹ് കാലിന്റെ വേദന കൊറഞ്ഞു ആഹ് ഞാ ഫുഡ് കഴിച്ചു ഞാൻ ചെറ്ത് ജസ്റ്റ് കെടന്നു കൊച്ചിന് ഒറങ്ങാന് ള്ളോണ്ട് ഞാൻ കെടന്നു ഉം ഇന്നെ അത്താഴത്തിന് ഏഹ് മത്തേലത്തോരന് ണ്ടാര്ന്നു. പരിപ്പ് കറി ഏഹ് പിന്നെന്താ സോയാബീൻ
മീൻ മീൻ ഇല്ലായിരുന്നോ
മീനേ മോന് മരുന്ന് കൊടുക്കുവാ ഇപ്പോ അപ്പ പത്ത്യോണ്ട് അതുകൊണ്ട് എഹ് ഇപ്പ ഇറച്ചി മീനും അങ്ങനെ വൈകിട്ട് വെക്കലില്ല ഉച്ചക്കത്തേക്ക് മാത്രം എട്ക്കും കാരണം ഏഹ് ഉച് വൈകിട്ട് കൊച്ചു വരുമ്പം കൊച്ചിന് കാണാതെ കഴിക്കണ്ടേ അന്നേരം ഒരു വെഷമാ അപ്പ അതുകൊണ്ട് മീൻ ഫ്രിഡ്ജിൽ ഇരി പ്പ്ണ്ട് പക്ഷെ ണ്ടാക്കീല പൊരിക്കാൻ ഇരിപ്പ്ണ്ട് പിന്നെ നമ്മള് ഏഹ് അവന് കണ്ണിന് ഷോട്ട്സ് സൈറ്റ്ണ്ട് അപ്പ ആയുർവേദ മര്ന്നാ കൊട്ക്ക്ന്നേ.
ആഹ്
ഏഹ് അപ്പം ഏഹ് അതുകൊണ്ട് ഒരു മാസത്തേക്ക് പത്ത്യം പറഞ്ഞിട്ട്ണ്ട് എറച്ചി, മീനും കൊട്ക്കര്തെന്ന് പറഞ്ഞു അപ്പ ഇപ്പം ഒരാഴ്ചയായൊള്ളു മര്ന്ന് കഴിച്ചു തൊടങ്ങിട്ട് അതോണ്ടിപ്പ ഭയങ്കര പാടാ അവനും കഴി ക്കാൻ കൊറച്ച് പാടാണ് എന്തെങ്കിലും ഒരു ഇച്ചിര എറച്ചിയോ മീനോ എന്തേലും ഒണ്ടാവാ വേണം ആൾക്ക് പിന്നെ പ്പം കണ്ണിന്റെ പ്രശ്നം ന്ന് ഒക്കെ പറയുന്നത് കൊണ്ട് വെല്ല്യേ പ്രശ്നല്ല പിന്നെ കണ്ട് കഴിയുമ്പം ഖ്വാ കഴിക്കാൻ തോന്നൂലോ അല്ലാത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ കഴിക്കാതിരിക്കുമ്പോൾ ഒരു കൊതി വരൂല്ലേ
അല്ല നാട്ടില് വളർന്ന കുട്ടികൾക്കൊക്കെ പൊതുവേ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ഇച്ചിരി ഇറച്ചി ഈ മീന് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് തന്നെ വേണം ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഇവിടെന്ന് പറഞ്ഞാൽ നമ്മുക്ക് അങ്ങനെ മീന് മേടിച്ച് കടകളിൽ ചെന്ന് വേടിച്ച് അവര് വ വൃത്തിയാക്കിയാ തരുന്നത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി ഇവിടെ പക്ഷെ ഇവിടെ അങ്ങനെ അതിന് മാത്രം നമുക്ക് സമയം മെനക്കിടാൻ സമയമില്ലത്തോണ്ട് അതും മെഡിക്കത്തില്ല ആഴ്ചയിൽ ഒരു ദിവസം മീൻ മേടിക്കത്തുള്ളു ആഹ് പിന്നെ അതുകൊണ്ട് കൂടുതലും നമ്മൾ ഈ വെജ വെജിറ്റബിൾ അല്ലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഫ്രഷ് വെജിറ്റബിൾ ഒക്കെ കിട്ടും പക്ഷെ എല്ലാം പോയിസൺ അല്ലേ നമ്മുടെ നാട്ട നാട്ടില്ലെന്ന് പറഞ്ഞാ ഒരു പപ്പായോ ഒരു ഈ പറഞ്ഞ കണക്ക് മത്തനേലയോ ചീര വേലിച്ചീരയക്കെ ഉണ്ടല്ലോ എല്ലാം നമുക്കത് പറ്റും പക്ഷെ ഇവിടെ അതും ഇല്ല
ആഹ് അതുകൊണ്ട് ഭയങ്കര പാടല്ലേ അപ്പൊ നിങ്ങളെന്താ കൂടുതലും ഉണ്ടാക്കുന്നേ
ഞങ്ങള് കൂടുതലും ഒരു എന്നും വെജിറ്റബിൾ ആയിരിക്കും മുക്കാൽ ശതമാനം മിക്ക വാറും വെജിറ്റബിൾ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും ഫിഷോ മട്ടനോ ഇവിടെ ബീഫ് അങ്ങനെ കർണാടകയിൽ കിട്ടാറില്ല കിട്ടാറില്ല കിട്ടിയാലും രഹസ്യയ്ട്ടെ മേടിക്കാൻ പറ്റു ഉം അത് ബീഫ് ഒന്ന് നിരോധിച്ചിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഞങ്ങള് ഇടക്ക് പോയി ബീഫ് ഒക്കെ വേടിക്കും ഉം
പിന്നെ മറ്റേ ചിക്കൻ കഴിക്കില്ലേ
ഞാൻ ചിക്കന് മട്ടനും ഒന്നും കഴിക്കാറില്ല ആകപ്പാട് ബീഫ് മാത്രമേ കഴിക്കു കേറും അത് കിട്ടാത്തൂല വല്ലപ്പോഴും മേടിക്കും മേടിക്കുമ്പം അന്ന് ആസ്വദിച്ച ഫുഡ് കയ്‌ക്കും നാട്ടില് ഞങ്ങള് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ നാട്ടിലൊന്ന് പോയായിരുന്നു കഴിഞ്ഞിടക്ക് ഞൻ നാട്ടിൽ പോയി പത്ത് പത്ത് ദിവസം നിന്നിട്ടൊക്കെയാ വന്നത്
ആഹ് അന്നേരം ഇവിടെന്ന് കുറച്ച് മേടിച്ചോണ്ടൊക്കെ പോ
മേടിച്ചോണ്ട് നമ്മള് ട്രെയിനകത്തല്ലേ പോന്നു നമ്മള് കാറിനല്ലല്ലോ പോന്നത് ട്രെയിനകത്ത് അത്ത് പോകുമ്പോഴും നമ്മൾ ഒരുസം കാറിനകത്താനകിൽ നമുക്ക് ഐസൊക്കെ ഇട്ട് അങ്ങനെ
അങ്ങനെ കൊണ്ടൊരാ അല്ലെങ്കി പിന്നെ കൊറച്ച് ഉം ആ ഇപ്പൊ നാട്ട ട്ടിലും കിട്ടാൻ പാടാ വിലയൊക്കെ കൂട്ടി ഏഹ് ബീഫിൻ്റെയൊക്കെ പൈസ കൂട്ടി കാരണം ഇത് പലയിടത്തൊന്നും കടത്തി വിടുന്നില്ല കേരള ത്തിലേക്കും ഒന്നും അപ്പേം ഇപ്പം പൈസ കൂട്ടി അതോണ്ടിപ്പം ബീഫ് മേടിക്കലൊക്കെ കണക്കാ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നാളല്ലേ ഞങ്ങളുടെ പെരുന്നാള് കഴിഞ് വല്യയ പെരുന്നാള്
ആഹ്
അപ്പൊ അതിന് ഞങ്ങൾക്ക് ഇറച്ചി കിട്ടൂല്ലോ പള്ളിന്ന്
ആഹ്
ആ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച്ചയാ ആ ഇറച്ചി തീർന്നത് അത്യാവശ്യം നമ്മുക്ക് ഉണ്ടായിരുന്നു നമ്മള് കൊറച്ച് ആ അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ട് പങ്ക് കിട്ടും ഞങ്ങളുടെ തറവാട്ട് വീട്ടില് ഞങ്ങളുടെ ആയിട്ട് അപ്പൊ നമുക്ക് ഏക ദേശം ഒരു എല്ല് കുറച്ച് എല്ലാം കൂടിയിട്ട് ഒരു പന്ത്രണ്ട് കിലോയോളം കി കിട്ടിയാരുന് ആ അപ്പൊ അപ്പൊ അന്നേരം ഞങ്ങളത് കൊറച്ചൊക്കെ ഉണക്കി വെച്ചു ഒരു കുറച്ച് ഉണക്കി വെച്ചോളു ആ പിന്നെ ബാക്കി നമ്മള് ഫ്രിഡ്ജില് പല കവറ ആക്കി കെട്ടി കെട്ടി ഫ്രീസറില് വെച്ച് കഴിഞ്ഞ ആഴ്ച്ച തീർന്നു അത്
അയ്യോ ഉണക്ക ഇറച്ചി ഇങ്ങോട്ട് സൂപ്പറാ കൃഷ് ചെയ്ത് ഫ്രൈ പോലെ ഉണ്ടാക്കാന്‌ നല്ല ടേസ്റ്റ് റ്റാ അത് ഒണക്ക ആ ഒണ കറിച്ച് കുറച്ച നേരം വെള്ളത്തിലിട്ടത് കുതിർന്ന് കഴിഞ്ഞ് കഴുകി വരി നല്ലോണ്ണം ഒലച്ചടുത്ത് ത്ത്ട്ട് അത് മിക്സിടെ ജാറിൽ നമ്മുടെ ചമ്മന്തി അരക്കുന്ന ജാറില് കുറച്ച് ഒന്ന് രണ്ട് ക്രഷ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നല്ല നൂല് പോലെ വരും എന്നിട്ട് അതിനങ്ങോട്ട് വെച്ച് സൂപ്പ്
ആഹ് എന്നിട്ട് കുറച്ച് സവാള വെളുത്തുള്ളി ഇഞ്ചിഒക്കെ വഴ റ്റിയിട്ട് ആ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ആഹ് ആഹ അത് ഭയങ്കരം ഞങ്ങള് അങ്ങനെ ഇണ്ടാക്കും ഇവിടെ എന്റെ വീ ട്ട്ല് അങ്ങനെ അത്ണ്ടാക്കില്ല കാരണം ഇവ ഏഹ് അവി ഇവിടെ ഉള്ളവർക്ക് അത്ര വലിയ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഇഷ്ട പക്ഷേ ഏഹ് വ ഉപ്പാക്കും അങ്ങനെ മുതിർന്നവർക്കും ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞാ അതിങ്ങനെ നമ്മള് ചെറിയ കഷ്ണം പോ പീസായിട്ട് മുറിച്ചിട്ട് മറ്റേ അമ്മികല്ലില് ഇച്ചിരിച് ചതക്കും ചതച്ച് ഏ ചതച്ചു കഴിയുമ്പോ അതിങ്ങനെ ഒരുപാടി ഇങ്ങനെ ഓ നൂല് നൂല് പോലെ ആവില്ല കീമ പോലെ വരില്ല ആ ചതഞ് കിട്ടും എന്നിട്ട് അത് ജസ്റ്റ് എണ്ണയിൽ വെറുതെ ഫ്രൈ ചെയ്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാ അത് നല്ല രസാ അതും തിന്നാൻ നല്ല രസ അപ്പോ അന്നേരം നമുക്ക് പല്ല് വേദന എടുക്കില്ല മറ്റേതാകുമ്പോ കുറച്ച് ചവയ്ക്കുമ്പോ നമുക്ക് ഇങ്ങനെ പയ്യ മോണയുടെ ഇവിടെ ഇങ്ങനെ വേദന എടു ഒക്ക തുടങ്ങും അപ്പം
ഞങ്ങളിവിടെ ഒരു മലയാളിസിന്റെറെ കടയുണ്ട് ഈ കടയിൽ നിന്ന് ഞാൻ അപ്പം അച്ചഛാനൻ ആണെ മലയാളിസ് അച്ചായനാ അപ്പൊ അ അച്ചായന് കടയിൽ ഇറച്ചിയൊക്കെ പിന്നെ ഇറച്ചി മീനും ത്ത്ലുണ്ട് അപ്പം ഹലോ
ആഹ് കേക്കാം
ആഹ് അച്ചായാൻ ഇങ്ങനെ ഇറച്ചി വന്നപ്പം കഴിഞ്ഞ ക്രിസ്മസിൽ ഇങ്ങനെ ഇറച്ചി ഒത്തിരി എടുത്ത കഴിഞ്ഞപ്പോ അധികം കുറച്ച് ഇറച്ചി വന്നു അപ്പൊ അച്ചായൻ എന്തോ ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ട് അച്ചായൻ അതിൻന്റെ മുകളിൽ എങ്ങനെയോ കേറ്റി അതെല്ലാം ഉണക്കിയെടുത്ത് ഉണക്കി എടുത്തിട്ട് ഞങ്ങളോട് ഭയങ്കര കൂട്ട അപ്പ അച്ചായൻ കുറച്ച് ഞങ്ങക്ക് ഏകദേശം ഒരു രണ്ട് കിലോക്ക് ഞക്ക് തന്ന തന്നിട്ട് പറഞ് ഇത് എടുത്ത് ത്തോ വീട്ടിൽ ഇത്രയും വേണ്ട അത് വീട്ടില ആള് കുറവാ അപ്പൊ നിങ്ങളല്ലേ ആള് കൂടുതലള്ളൂ നിങ്ങ എടുത്തോന്ന് പറഞ്ഞഞ് കുറച്ച് കൊണ്ട് തന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ട്ത് അത് സൂ ക്ഷിച്ച് സേവ് ചെയ്ത് കൊറേ ച്ചെ കൊറെ ച്ചെ ചേടുത്ത അങ്ങനെ ഇരുന്നപ്പോഴാ എന്റെ അനിയത്തി ടെ മോൻ നാട്ടീന്ന് വന്നു നാട്ടിന്ന് വന്നപ്പോൾ ഞാനത് പിന്ന ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തു ആൻന്റി എന്നാ ടേസ് റ്റ ആന്റി ആന്റിയുടെ ഫുഡ് ഒക്കെ അടിപൊളിയ കേട്ടോ അവന അത്ര ഇഷ് ഇഷ്ടപ്പെട്ട് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടത് വെച്ച് കൊടുത്തിട്ട്
ഭയങ്കര രസ നല്ല ടേസ്റ്റ് അല്ലേ വേറൊന്നും കറിക്ക് വേണ്ട ശരിക്കും ഓണക്കയർച്ചിഉണ്ടെങ്കി ഞങ്ങള് പിന്നെ എ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് നാല് കഷണം എടുത്ത് ഇങ്ങനെ മുറിച്ച് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിട്ട് ഒരു ചിലപ്പോം നമുക്ക് ഓരോരുത്തർക്കും ഒരു നാലഞ്ച് കഷ്ണം കിട്ടുള്ളൂ എന്നാലും അത് മതി ഉണക്കമീൻ കഴിക്കുന്ന ഒരു സെറ്റപ്പിൽ തന്നെ ഏഹ നമ്മള അങ്ങോട്ട് കഴിക്കും എന്തെങ്കിലും ഒരു ക കറി വെക്കാനാണ് ഏറ്റവും വല്യ പാട് ഒന്നാത് എറച്ചിം മീനും ഇല്ലാതെ പറ്റൂല അതിന്റെ എടയ്ക്ക് ഇപ്പൊ പച്ചക്കറിം കൂടെ ആയതോണ്ട് എനിക്കറിയാൻപാടില്ല കൈ കിട്ടണതൊക്കെ ഇപ്പൊ കൂട്ടാനാവും
എന്റെ അപ്പച്ചനുണ്ട് എന്റെ അപ്പച്ചനുണ്ടായിരുന്നു അപ്പച്ചന് ഇപ്പം മരിച്ചു പോയി മൂന്ന് വർഷമായി മരിച്ചു പോയിട്ട് അപ്പച്ചനാണെങ്കില് ഡെയിലി മീൻ വേണം വീട്ടില് അപ്പൊ മീൻ ഡെയിലി മീൻ വേണ്ട പ്പം ഞങ്ങള് മീനിൽ കിട്ടി ചന്തയില് പോയി മീൻ വാങ്ങിച്ചിട്ട് കിട്ടി ട്ടീല്ലെങ്കില് അവിടെ സപ്പോസ് ഇന്ന് കിട്ടിയില്ലെങ്കില് നമ്മള് ഉണ്ടല്ലോ ഉണ ഒരു ഒണക്കമീനാണെങ്കിലും അപ്പച്ചന് വറുത്ത് ചോ കഴിക്കണം അല്ലേ ചോറ് കഴിക്കൂല്ല അപ്പച്ചൻ വെജിറ്റബിൾ കൂട്ടൂല ഞങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ കൂട്ടി ചോറ് കഴിയ്ക്കും ഞങ്ങടെ അപ്പച്ചൻ കഴിക്കത്തില്ല അതേ സ്വഭാവാണ് എന്റെ മോനും കിട്ടിയിരിക്കുന്നെ അവനെ എർ റച്ചിയോ മീനോ ഉണ്ടെങ്കില് നല്ല രീതിയില് അവൻ ഫുഡ് കഴിക്കും ഇല്ലെങ്കിൽ അവനും കുറച്ച് കഴിച്ചിട്ട ട്ട് മതിയന്ന് പറഞ്ഞങ് പോകും
ആഹ്
എല്ലാം വേണം ഇപ്പൊ
വേണം എല്ലാർക്കും വേണം ഇപ്പം
ഉ
കുഞ്ഞുങ്ങളാണെങ്കിലും വല്യവരാണെങ്കിലും ആദ്യം ഇറച്ചിന്നും പറഞ്ഞോണ്ട ണ്ടാ വരുന്നെ മൊബൈൽ ഫോൺ പോലെയാ ഇപ്പൊ എറച്ചിം മീനും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നായി പിന്നിപ്പെല്ലാം കിട്ടാനെളുപ്പവാല്ലോ
ആഹ് അതെ അതെ ഇപ്പെല്ലാം കിട്ടും റെഡിമെയ്ഡും എല്ലാം കിട്ടുമല്ലോ ഇഷ്ട്ട ട്ടത്തിന് കിട്ടുമല്ലോ ഇപ്പൊ പണ്ടത്തെ ഇല്ല ഞാനിവിടെ വി പിന്നെ വെളിയില് എറങ്ങി നിന്നിട്ട് ഇങ്ങനെ വിളിച്ചതാ അപ്പഴ സൗണ്ട് കേട്ടെ അകത്തവര് ടി വി ഒക്കെ വെച്ച് കാണുന്നു ആഹ് കാലിന്റെ വേദന കൊറവുണ്ട്
ആഹ് എന്ന കഴിച്ചേ അത്താഴെന്താ കഴിച്ചേ
അത്താഴത്തിന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി പിന്നെ മുദ്ദ ഒണ്ടാക്കി രാത്രിത്തേക്ക് ഞാൻ മുദ്ദ കഴിച്ച് മുദ്ദേം ഒരു പിന്നെ മൊട്ടക്കറിയും കൂടെ കഴിച്ച് അവര് ചപ്പാത്തിയും മൊട്ടക്കറിയും കഴിച്ച് ഉം ഞാന് ഷുഗർ ആയത് കൊണ്ട് എനിക്കിച്ചിരി ഷുഗറ് പിടി പെട്ടെ ഷുഗർ ആയിക്കതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കാണ് ചോറൊഴിവാക്കാനാ പറഞ്ഞേ അപ്പതുകൊണ്ട് ചോറ് ര ഉച്ചക്ക് ചോ വെറും മുദ്ദയായിട്ട് എങ്ങനെ കഴിക്കുന്നെ ഒരു ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ചോറൂടെ ഇട്ട് മുദട കൂടിട്ട് എളക്കി കഴിച്ചു അങ്ങനെ കഴിച്ച് അല്ലാതെ വെറും മുദ്ധയായിട്ട് എങ്ങനെ കഴിക്കൂന്ന് കരുതി ഇഞ്ഞിപ്പോ നാളെ പോകുമ്പഴും ഡ്യൂട്ടിക്ക് പോകുമ്പഴും ഞാനങ്ങന കൊണ്ട് പോകുന്നൊള്ളൂ മുദ്ദ ഉണ്ടാക്കി കൊണ്ട്പോവാ ഇഞ്ഞി ഒരു മൂന്ന് മാസത്തേക്ക് ഞാ ത്തിയെടുക്കൻ പോവാ
കൊറച്ച് പച്ചക്കറികള് കൂടുതല് കഴിയ്ക്ക വെജി റ്റബിൾസ് നല്ലതല്ലേ അതി സലാഡക്കെ ആയിട്ട് ആഹ് ആഹ് സലാഡായിട്ട് കഴിച്ച് കഴിയുമ്പോ നല്ലതാ പിന്നെ
യോഗട്ടുണ്ടല്ലോ അത് കഴിക്കുന്നത് നല്ലതാണ് അതൊക്കെ കഴിക്കും ഞാനവിടെ ചെല്ലുമ്പം അതൊക്കെ ഒരെണ്ണം എടുത്ത് കഴിയ്ക്കും അങ്ങ്
ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ആഹ് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കഴിച്ച് കഴിഞ്ഞ ഷുഗറിന് നല്ലാന്ന പറയുന്നെ ആഹ് ബദാമൊക്കെ
ആഹ് ബദാമ് കഴിക്കുന്നുണ്ട് ബദാമ് അവിടൊള്ളപ്പോ ഞാൻ രണ്ടെണ്ണേടുത്ത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് എടുത്ത് കഴിക്കാറുണ്ട് ബദാമും കാഷ്യും പിന്നെ ഇതുണ്ടല്ലോ പിസ്ത അതുവൊക്കെ കഴിക്കും ഉം പിസ്ത നല്ലതാ ഉം പിസ്ത ബദാമൊക്കെ കഴിക്കാം
ഏവൺ സി നോക്കിയായിരുന്നോ മറ്റേ ഷുഗർ റേഷ്യോ എത്രയുണ്ട് എച്ച് ബി എ വൺ സിൽ ഒരു ടെസ്റ്റ് ഇല്ലേ ആ
ആ് എവൻ സിയുടെോ മൂന്ന് മാസത്തിന് മുന്നേ ഞാൻ ചെയ്തായിരുന്നു അപ്പോഴാ ഡോക്ടർ പറഞ്ഞത് ഹലോ
ആഹ് കേക്കാം
ആഹ് അപ്പോഴാ ഡോക്ടറ് എന്റെടുത്ത് പറഞ്ഞത് ചോറ് കുറയ്ക്കണം ചോറ് കുറച്ചിട്ട് ഇതുപോലെ പത്തിയ എടുക്കണം പിന്നെ വെജിറ്റബിൾ കൂടുതൽ ഉപയോഗിക്കണം പിന്നെ ഈ മുദ്ദയൊക്കെ കഴിക്കുന്നത് നല്ലയാണെന്ന് പറഞ്ഞഞ് അങ്ങനെ ഞാൻ നോക്കിയിട്ട് ആഹ് എനിക്ക് അല്ലെങ്കിൽ അങ്ങ് ഷുഗർ കുറഞ്ഞു ഒത്തിരി കുറഞ്ഞായിരുന്നു വൺ ട്വന്റി ആയയിരുന്നു അന്ന് ഇതുപോലെ കൂടുതല് ഉണ്ടായിരുന്നു